കേക്കാവോ
ഹലോ കേക്കുന്നുണ്ടോ ആ കേക്കാ കേക്കാ കേക്കുന്നുണ്ട ഞെന്തോണ്ട് വിശേഷം.
സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ?
ഇന്നും മഴയില്ല ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു.
മഴ മ ഴെക്കെ എങ്ങടാവു
ആഹ് ഞാ കെ കേക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നില്ലേ? ഞ, ആണോ മഴ ഭ ആണോ.
നല്ല മഴയൊണ്ടല്ലേ ആഹ് ഇവിടെ ഇവിടിപ്പഴും മഴ പെയ്യുന്നുണ്ട്
ആണോ മഴയയാ പിന്നെ കുട്ടികളക്കെ ഒണ്ട് വല്ല്യ കൊച്ചുങ്ങളാണ്
ആണല്ലേ എന്റത് മൂന്ന് വയസ്സേ ഉള്ള് അംഗനവാടി പോകുന്ന കുട്ടിയ
ഓഹ് അംഗൻവാടില് അംഗൻവാടിൽ ബിരിയാണിയക്കെ ഒണ്ടാര്ന്നല്ലോന്നാൾ ഒള്ളതന്നെ
അതെ അതെ അതെ മുട്ട ബിരിയാണി അത് നിർത്തലാക്കിന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിപ്പോ ഒണ്ട്.
ആണോ എങ്ങനെ ആഴ്ച ഒരു ദിവസം ബിരിയാണി കൊടുക്
ആഹ് ഒ ചൊ ഒരു ഒരു ദിവസം ചൊവ്വാഴ്ചയാന്ന് തോന്നുന്നു. മുട്ട ബിരിയാണിയും ആ തൈരും.
ആഹ് ആഹ് ആഹ് ആഹ്
നമ്മൾ ഒണ്ടാക്കുന്ന പോലല്ല അത് ഈ റേഷ്നരി കൊണ്ട്
ഓഹ് ഓ ആഹ് ഹാ ആഹ് ഓ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുയിരിക്കും.
അതെ അതെ ഈ അമൃതം പൊടിയൊക്കെ കുട്ടികക്ക്‌ നേരത്തെ കിട്ടുവായിരുന്നോ?
ആഹ് അമൃതം പൊടിയൊക്കെ കിട്ടുവായിരുന്നു.
അതുകൊണ്ട് എന്തെങ്കിലും ഫുഡോക്കെ ഒണ്ടാക്കാൻ പറ്റുന്ന
പുട്ടുണ്ടാക്കും, പിന്നെത് കാച്ചി കൊടുക്കുവായിരുന്നു പിന്നെ ചെലര് പറയും അത് വച്ച് ലഡു ഒക്കെ ഒണ്ടാക്കുന്ന്.
ലഡുവൊക്കെ ഉണ്ടാക്കാന്ന് ഞാന് ഞാൻ കൂടുതലും പുട്ടാ ഒണ്ടാക്കുന്നെ. എനിക്കാണെ ഇപ്പ അവള് രണ്ട് വയ സ്സ് വരെ പുള്ളിക്കാരി നന്നായിട്ട് കഴിക്കുവായിരുന്നു, ഇപ്പോ അങ്ങനെ കഴിക്കുന്നില്ല, ഒത്തിരി ഇരിപ്പുണ്ട്.
ആഹ് അതെ കൊച്ചങ്ങളങ്ങ് മടുക്കും വേറെ വേറെ എന്തേലൊക്കെ ഒണ്ടാക്കി കൊടുക്ക് അത് വെ
ആ ആഹ് അന്നൊക്കെ അവരൊന്നും കഴിക്കാറില്ല, ഇപ്പം ചോറും ആവശ്യത്തിനെല്ലാം കഴിക്കൂലോ. ആഹ് അതെ അതെ ലഡു റവ ആ റവ കൊണ്ട് ഒണ്ടാക്കുന്നതാണ് കൂടുതലും പുള്ളിക്കാരി ഇതങ്ങനെ കഴിക്കുവോന്ന് അറിയില്ല നോക്കണം.
അല്ല അതിന്റെ കൂടെ ഇച്ചിരി റാഗിയും കൂടെ മിക്സ് ചെയ്താതി അന്നേരം ആ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും ഹെൽത്തി ആണ്.
ആഹ് റാഗി കൊണ്ട് അല്ലേ, ഇതിലും നല്ലത് റാഗി കൊണ്ട് ഒണ്ടാക്കുന്നാന്ന് തോന്നുന്നു അല്ലേ? അമൃതം പൊടിനേക്കാലും.
ആ അമൃതം പൊ റാഗി ഒരുപാട് വൈറ്റമിൻസ് ഉള്ളയാന്നല്ലേ പറയുന്നെ, അയണൊക്കെ ഇഷ്ടം പോല ഒണ്ടത്. അപ്പം അതിന്റെ കൂടെ ചേർത് ത്ത് ഇത് മിക്സ് ചെയ്ത് ചേർത്ത് ഒണ്ടാക്കി നോക്കിയാൽ പ്പ ഇഷ്ടാവും. ഇച്ചിരി കപ്പലണ്ടി കൂടെ ഒക്കെ പൊടിചേർത്ത്
അതെ നല്ല രുചിയിലൊക്കെ ആണെങ്കി കഴിക്കും അല്ലെങ്കിൽ ഇല്ല അല്ല പിന്നെ നമ്മൾ തന്നെ കഴിക്കണം വീട്ടിൽ ചുമ്മാരിപ്പാണോ
ആഹ് ഹൗസ് വൈഫാണ് ഉമ് എന്ത ജോലി ഉണ്ടോ രാവിലെ ഇന്ന് ചപ്പാത്തിയും പനീറും
പനീർ ഓഹ്
പനീർ ആഹ് ആഹ് ഇഡ്ലി സാമ്പാർ
അതെ അതെ സാമ്പാർ മസ്റ്റ് ആയിട്ടും വേണം
ആണ അതെ ആഹ് ഇവിടെ നമ്മൾ ഇഡലി വെച്ച അന്ന സാമ്പാറാണ് ഇഡലിയുടെ കൂടെ സാമ്പാറ ആയാലേ പറ്റത്തോള്
ആഹ് ഞാനിപ്പോ എങ്ങും പോകുന്നില്ല പോയ്ക്കൊണ്ടിരുന്ന ഇപ്പൊ കുഞ്ഞായിട്ട് പോകുന്നില്ല ഇനിപ്പം ആഹ് ഇവിളൊന്നും ഒരു വഴക്കൊന്നും ഇല്ലാതെ പോയി തൊടങ്ങി കഴിയുമ്പോ ഒന്ന് പോണൊന്നൊക്കെ കരുതിയിരിക്ക്ന്ന്
ആ ഹ ഹ റിസൈൻ ചെയ്താണോ അതോ ലോങ് ലീവെട്ത്തോ
ലോങ് ലീവ് ആദ്യം എടുത്താ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആ റിസൈൻ ആക്കണ്ട വന്ന്
ഓഹോ
ആ കൂടുതലും ആ വേ പോണം അവ്ടെ തന്നെ പോണാെന്നുണ്ട് ന്നെ അറിയില്ല ഡിസ്റ്റൻസ് ഇച്ചിരി ആ ഇച്ചിരി ദൂര ഒ
ആ ആഹാ ആ കുഞ്ഞൊക്കെ ആവുമ്പഴേ ഇത്തിരി അടുത്ത് കിട്ടുമ്പോ അതല്ലേ നല്ലത്
ആ പെട്ടെന്ന് വല്ലം വഴക്കൊക്കെ ഇട്ടാലോ പനി വല്ലോം വന്നാലോ നമുക്ക് ഓടി വരണ്ടേ
ആ അല്ല ഇനിയിപ്പം മൂന്ന് വയസാകുമ്പാ എൽകെ പ്രികെജിയിലേക്ക് കൊണ്ടാ ആക്കി കൂടെ ഉ
ആ ഇല്ല ഇപ്പ അങ്ങനവാടി ഇവിടെ ഞങ്ങക്ക് തൊട്ടടുത്താണ് പുള്ളിക്കാരിക്ക് അവിടെ പോവാനും ഭയങ്കര ഇഷ്ടാ ഞങ്ങൾ നേരത്തെ പൊടിയൊക്കെ ഒത് ആ ഒരുപാടുണ്ട് അത്കൊണ്ട് പുള്ളിക്കാരിക്കിഷ്ടവാ ഒത്തിരി പിള്ളാര്ടെ കൂടെ കളി
ആ അതാണ് ചെല അങ്കൻവാടിയിലൊക്കെ ചെല നമ്മുടെ വീടിൻന്റട്ത്തൊക്കെ അങ്കൻവാടിയിലൊക്കെ രൺ കുട്ടികളൊക്കെ ഒള്ള്
ആ ഇവിടെ ഉണ്ട് ഇവിടെ അടുത്തടുത്ത് തന്നെ നാല് അംഗൻവാടി ഉണ്ട്
ആ ആ തോന്നെ പിള്ളാ ര്ണ്ടെങ്കില് പോകുന്നവർക്ക് ഒരു സന്തോഷംള്ളൂ നമുക്കായാലേ ഒരു സന്തോഷ അതാ ഒന്നും രണ്ടും കുട്ടികളാന്നെങ്കി ഒര് രസവും ഇല്ലല്ലോ
ആ പുള്ളിക്കാരിക്ക് ഈ ഒറങ്ങാൻ നേരവും ഫുഡ് കഴിക്കാൻ നേരവും നമ്മളെ തെരക്കും
ആണല്ലേ ഓ ഓ ഹ് ഹ് ആ അത് കുഞ്ഞ് കൊച്ചുങ്ങളങ്ങനെയാണ് കളിക്കയൊക്കെ ചെയ്താലും ഒറങ്ങാൻ നേരത്ത് തെരകും എന്തായാലും ഫുഡ് കഴിക്കാൻ തെരക്കിയില്ലേലും ഒറങ്ങാൻ നേരത്തെന്തായാലും തെരക്കും ഈ പ്രായത്തിലങ്ങനെന്നെ
ആ അത് മേ വല്യ പ്രശ്നം എന്താന്ന് വെച്ചാ നമ്ക്ക് പ്പ ഈ പാല് കൂടി നിർത്താനേ ഒരു രക്ഷയില്ലേ ആ അതാണിപ്പൊ എന്റെ നിർത്തിയില്ലെന്നേ അത് ഫുൾ വേണം പുള്ളിക്കാരിക്ക് കെട ഒറങ്ങണൊങ്കി അത് കൊട്ക്കണം
ആ
കാട്ടിയിരിക്ക അതൊന്ന് നിർത്തണം അതാ ഇപ്പോഴത്തത്തെ
അത് മൂന്ന് വയസ് ക്കാവുമ്പ കൊ രണ്ട് വയസാവുമ്പോ കൊട് നിർത്തണംന്നാ ഡോക്ടർമാര് പറയ്ന്നത് മൂന്ന് വയസ് വരൊക്കെ കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലേ അല്ലേ അമ്മക്ക് വയ്യാന്നൊക്കെ പറഞ്ഞങ്ങ് മാ റ്റണം
ആ ഇനിയിപ്പോ എന്തെങ്കിലും വല്ലോ ആ എന്തേലും വല്ലോ മേലാഴികയാന്നോ എന്തേലാെക്കെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് അങ്ങനൊക്കെ പറഞ്ഞ് കൊടുത്താ മനസിലാവും അങ്ങനെ ആ അതെ പക്ഷെ ഇത് ഒറങ്ങണങ്കി അല്ലെ ഒറങ്ങത്തില്ല അല്ലെങ്കി ഇങ്ങനെ ഇരി രിക്കും കളിച്ചാേണ്ട് ഒറങ്ങാതിരിക്കുന്ന പിന്നെ ഒത്തിരി നേരം ആവുമ്പോ നമ്മള് കൊടുത്ത് പോവും
ആ ഹാ ഹാ ഓ ശെരിയാണ് ആ ഇനി പറയണ സ്കൂളിലൊക്കെ പോകുമ്പോഴേ നാണ കേടാ ഇത്രയും വലിയ കു കുഞ്ഞുങ്ങളൊന്നും പാല് കുടിക്കത്തില്ലന്നൊക്കെ പറഞ്ഞ് പറഞ്ഞൊക്കെ നോക്കണം ഉം ആ ഹ് ഹ് അവര് പറയുവാന്ന് ഇപ്പഴത്തെ കൊച്ചുങ്ങള് അങ്ങനല്ലേ ആ
ആ പിന്നെ ഇവിടെ ഒരു വെല്യയമ്മയുണ്ടേ ആ വല്യമ്മേന്ന് പറഞ്ഞാൽ നൂറ്റി നൂ റ്റാറു വയസ്സുണ്ട്
ആ ആരാ അമ്മാമയാണോ അത് നിങ്ങടെ അ
എന്റെ ഭർത്താവിന്റെ ആ അച്ഛന്റെ അമ്മ ആ അത് നല്ല പ്രായൊള്ള പാല് കൊടുക്കണം കുഞ്ഞിന് അങ്ങനെ കൊടുക്കണം കുഞ്ഞിന് അത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എന്നെ കൊണ്ട് ഇത്രേം കൊട്
അയ്യേ ഇത്രയും കൊടുക്കണ്ട കാര്യമൊന്നുമില്ല രണ്ട് വയസ് കഴിയുമ്പോ അവരെല്ലാ ഫുഡും കഴിച്ച് തുടങ്ങും പിന്നെ അവർക്ക് അതിന്റെ ആവശ്യം ഇല്ലല്ലോ പിന്നെ അമ്മയ്ക്കാണ് അതിന്റെ കേട്
ആഹ് അത് നമ്മള് പറഞ്ഞാ ഇല്ലേ നമ്മള് പറഞ്ഞു കൊടുത്താല് ഒന്നും മനസ്സിലാത്തില്ല നമ്മളെ വഴക്ക് കുറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് നിങ്ങക്ക് പറഞ്ഞ ഞങ്ങള്ക്കൊക്കെ പ്രായം
അയ്യോ ഡോക്ടറിന്റടുത്തു ചെന്നാ രണ്ട് വയസു കഴിഞ്ഞാ ഞ പാൽ കൊടുക്കുന്നന്ന് പറഞ്ഞാല് ഡോക്ടർ വഴക്ക് പറയും ഒരു പീഡാട്രിഷൻന്റെറടുത്ത്ന്ന് ചെന്ന് നോക്ക് അവര് വഴക്ക് പറയും.
ആഹ് അതുപോലെ ഫോണും ഒട്ടും കൊടുക്കരുത് ഞാനിപ്പോ ഫോൺ അങ്ങനെ കൊടു നേ
ആഹഹാ ഫോൺ കൊടുത്തൂടാന്ന് പറയുബു ദ്ധി വികസിക്കുന്ന പ്രായാന്ന് പറയും ഈ സമയം കണ്ണുകൾക്കൊക്കെ. അമ്മക്ക് തന്നെ കുറെ നേരം ഫോൺ നോക്കിയിരുന്നൽ കണ്ണിന്എന്തോ ഒരു സ്ട്രെയിൻ ആണ്. അിെ കുഞ്ഞ് വെച്ച കാര്യം പറയണോ?
ഉം മഴ ഇങ്ങനെ നിക്കുവന്ന് തോന്നുന്നില്ലല്ലേ അവിടെ
ഉ ആ രണ്ടു ദിവസാട്ട്. വലിയ മഴയില്ല വെയിലും മഴയും അങ്ങനെയുള്ളോരു ക്ലൈമറ്റ.
തുടങ്ങിയിട്ട് ഇന്നലെ പകലെപ്പോഴോ തുടങ്ങി ഇതുവരെ നിന്നിട്ടില്ല.
മതേ നിങ്ങക്ക് കണ്ടിന്യൂ നിക്കുവാണോ?
ആഹ അങ്ങനെ തന്നെ നിക്കിയ ഒന്ന് തോരുന്നില്ല ഒന്നുമില്ല.
മ്മ് അ അത് വെള്ളം കേയറുന്ന ഏരിയ ആണോന്നോ.
വെള്ളം കയർത്തില്ല. ആ പക്ഷെ നമുക്കിപ്പറത്ത് ഒരു തോടുണ്ട് വെഷ് വെള്ളം അങ്ങനെ കേയറത്തില്ല. അങ്ങനെ ഒഴുകി അങ്ങ് പോവാത്തേ ഉള്ളു.
ഈ പ്രളയ സമയത്തൊക്കെ എന്തെലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
പ്രളയ സമയത്ത് ഇവിടെ ഇവിടെ. ക കേറിയില്ല ഞങ്ങൾക്ക് അതുവഴി പോകുമ്പോൾ ഒരു പാലംഉണ്ട് അവിടെ വെള്ളം കേയറിട്ട് വണ്ടിയൊന്നും. അതുവഴി പോകത്തില്ലായിരുന്നു. ആ അങ്ങനത്തെ ബുദ്ധിമുട്ട്. ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രളയ സമയത്ത്ന്ന് പറ ഞാൻ എന്റെ കല്ല്യണംകഴിഞ്ഞിട്ട്.
ഓ ഒ ഒ ഒ ഒ.
ആ അത് കഴിഞ്ഞിട്ടൊക്കെയാ കല്ല്യാണം കഴിഞ്ഞഞ് ആ ആ ഒരു കൊറോണ സമയത്തായിരുന്നു കല്ല്യാണം കഴിഞ്ഞത്. ആഹ പിന്നെ അതിന്റെ അന്ന് വെ വീട്ടിലായിരുന്നു അവിടെ ഒട്ടും ബുദ്ധിമുട്ടില്ല അവിടെ ഇച്ചിരിഒരു മല കൊറേ ഒരു. കുന്ന് പോലെ അതിന്റെ മേളിലാണ് ആ അതുകൊണ്ട് അങ്ങനെ പ്രളയ ത്തിന്റെ ബുദ്ധിമുട്ടൊന്നും.
ആഹ ഇല്ല ഇല്ല ആഹ അപ്പൊ കോവിഡ്സ സമയത്തായിരുന്നു കല്ല്യാണംആപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലായിുന്നല്ലല്ലേ ഏറ്റവും റിലേറ്റീവ്സ് മാത്രല്ലേ ഉള്ളായിരുന്നു.
ആ അധിക ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കൊറവായിരുന്നു ഇത്ര ആ ആൾക്കാരെ കൂ ഒള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ അധികം കൂട്ടുകാരെ ഒന്നും വിളിക്കാനും പറ്റി
ആ ഹെ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച്. ഫ്രീയാണോ.
നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച് പോയി അതുകൊണ്ട അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പിന്നെ ഞങ്ങളൊരു ഈ കൊറോണെ. കുറേ ഒരു വർഷം മുന്നേ ഞങ്ങൾ നിശ്ചയിച്ച് വെച്ചായിരുന്നേ. അന്ന് ഡേറ്റ് ഒക്കെ എടുത്താ ഡേറ്റ് എടുത്തില്ല ഈ മാസം. തും പറഞ്ഞ് വെച്ചത് അത്കഴിഞ്ഞ് പിന്നെയാണ് സമയമൊക്കെ കുറിപ്പിച്ചത് പിന്നെ അത് പിന്നെ മാറ്റി വെ നിക്കുന്നത് മോശമാണ് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഇങ്ങ് നടത്തി.
കോവിഡ് എത്ര വർഷം അങ്ങ് നിന്ന് എത്ര നാള് നമ്മളങ്ങ് പരയ്ക്കതിരുന്ന്.
അതെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന് ഞാൻ വീട്ടിലായിരുന്നു. ആ പുറത്ത് അങ് വേറെങ്ങ് പോയില്ല ഹോസ്പിറ്റലിലേന്നും അത് അങ്ങ് തന്നെ മാറി.
ആ നമുക്കും നമ്മടെ വീട്ടില എല്ലർക്കും വന്ന്. പ ആഹ് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുല്ലായിരുന്ന്. എല്ലാർക്കും ഒന്നിച്ച വന്നത് അതോണ്ട ന്നെ ഇങ്ങനെ കോ റൂമ അടച്ച് ജീ ഇപ്പ അങ്ങനൊന്നുല്ല വീട്ടിലുള്ള എല്ലാർക്കും വന്നില്ലേ? പിന്നെ നമ്മള് ഗേറ്റിന് വെളിയിലോട്ട് പോകത്തില്ലായിര്ന്ന് വീട്ടി തന്നെ. ആഹ് ഒരുപാട് പേര് മരിച്ച് പോവ്ണ്ട് ന്ന സമയത്ത
ആഹ് അതെ എത്ര പേര് അത് പെട്ടൊന്ന് ആരും പ്രതീക്ഷി പെട്ടൊന്ന് ഓർക്കാ പ്പുറത്ത് പ്രളയം പോലെ വന്നല്ലേ.
ആഹ്
ആഹ് അതെ. ആഹ് പിന്നെ വീട്ടിലാരൊക്കെ എല്ലാരും പോയി ജോലിക്ക് പോയി.
ആഹ് എല്ലാരും ജോലിക്ക് പോയി. മക്കള് പഠിക്കാൻ പോയി. അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഉമ് ഇപ്പഴും അഹ് ആന്നാന്ന് പിന്നെ വൈ വൈകിറ്റിഞ്ഞി പുള്ളര് വരുമ്പഴത്തേന് മഴയെക്കെ ആവും.
ആഹ് അതെ ഒരു ചായെക്കിട്ട് റെഡിയായിട്ട് ഇരിക്കണം.
ആഹ് അല്ല അവർക്ക് ചായ അങ്ങനെ ചായ കുടുപ്പില്ല. ആഹ് അഹ് ചായ കോഫീം ചായേം കുടിക്കത്തില്ല.
ആഹ് ആഹ് നല്ല ശീലാ. നി നിർബന്ധംഇല്ലല്ലോ. അല്ലെങ്കിൽ ചിലർക്ക് അത് കിട്ടിയാലേ വൈകുന്നേരം കുടിക്കില്ല. ആഹ് നി
ഉം
ആരും കുടിക്കില്ല.
ആ ടാ ന്ന വിളിക്കാം ശെരിന്നെ. ശരിയെന്നാ വെക്കട്ടെ.